അലോ
ഏ എന്തൊക്കെ വർത്താനം സുഖല്ലേ
നല്ല പാട് സുഖാണ് നല്ല പേര് രും മഴേണ് ഇർട്ട് കുത്തീട്ട് ആ നല്ല മഴേന്നൂ
ആഹ് ആ ഇവിടെ ചി ഈ മഴ ചീറ്റ് ചെയ്തിട്ടേ അയിന്റെ ഒച്ചേണ്
ഏ അടുക്കള സീറ്റ് ആവൂലേ
അടുക്കളല്ലാ ഈ എറയത്ത്ക്ക്ണ്ടാ
ആഹ് ആ ആഹ് ആ സീറ്റ്ല്ലേ കൊലായിരൂത്തെ സീറ്റ് ഉം. ഇബടെ നല്ല പെരുമയേണ് ഇര്ട്ടുത്തീക്കുണു മക്കളൊക്കെഞ്ഞി മദ്രസ് ട്ട്ട്ട് എങ്ങനെ വരാവോ വണ്ടിണ്ട് എന്നാലും വണ്ടീക്കൊന്ന് കേറണ്ടെ
അല്ലാഹ് എന്താണ് മഴതുവരിം മഴണ്ടായിരുന്നില്ല ഇപ്പ സ്കൂളിന്റെ ടൈമായ മഴെയ്തു
അതങ്ങന തന്നല്ലെ ഈ ജൂൺ ജൂലൈ തന്നല്ലേ മഴ.
ഉം അല്ല ഇന്നലിം ഇന്നൊന്നും ശനി സ്കൂൾ ഇയ്യാത്ത ദിവസാണ് സമാധാനാണ്.
ന്നലെ നല്ലം പെയ്ത് ശനിയാഴ്ച മാത്രം നല്ല പെരും വെയില് ഇന്നലെപ്പോ വെറും ഉച്ചന്റേഷം പിന്നെ മയ അങ്ങനെ പെയ്തിട്ടുണ്ടായിന്നീലാ പിന്നെ രാത്രിയാണ് പെയ്ത് മഗ്‌രിബിന് ശേഷം പിന്നൊന്നാണ്ട് പെയ്ത്.
ഉം
വേറെന്തൊക്കെ
വേറെ എന്തക്കോ സുഖായിട്ട് പോണ് അൽ ഹംദുലില്ലാഹ് ആഹ്
ഉംമോനും മാപ്പ്ളൊന്നും നീച്ചില്ലേ?
ഏഹ്
ഏഹ് മാപ്പ്ള ചോറോണ്ടോവോന്നും.. പേരേന്ന് ഏഹ്
വീട്ട്ല് വരും.
ഉച്ചക്ക് വരോ?
ആഹ് അട്ത്തല്ലേ?
ആഹ്. വേറെ ഇന്നെന്തേ എന്തേണ്ടാക്കി? ന്തേണ്ടാക്കി കടിയൊക്കെ?
ദോശ
ഉം നമ്മള് മലപ്പുറത്തിന്റെ ദേശീയ ഭക്ഷണം.
ഉം. അല്ല മോൻക്ക് പത് മോൻക്ക് പത്തിരി ഇണ്ടാക്കിയത്ണ്ട്.
ഏഹ് ഞമ്മ ഞാനും ഞാനും ഇവടെ ദോഷന്നെ ഇണ്ടാക്കി. ദോഷേ എർ ച്ചിക്കെണ്ട്.
ഉം
പിന്നെ മറ്റേ മോൻക്ക് ഇഞ്ഞ് പുട്ടുണ്ടാക്കി കൊട്ക്കണം. ആകെ പുട്ടതി.
പുട്ട് ചേലോല്ക്ക് പുട്ട് ഭയങ്കര ഇഷ്ട.
അയ് ചായ പാറ്ന്നിട്ടാണ് തിന്ന കാണുമ്പ അർപ്പ് വരും. ന്റെ നാത്തുന്റെ മോന്ണ്ട് ഇപ്പ ഏ പുട്ട് ചായ ഒഴിച്ച്.
ആഹ്
ന്റെ നാത്തൂന്റെ മോന്ണ്ട്ട്ടോ. പെണ്ണട്ടി ഒരു കുട്ടിയായിക്ക്ണു എന്തൊരുഷ്ടാണ് ഇപ്പളും പുട്ടും ചായിം. ഓലോടൊന്നും അങ്ങനെ പുട്ടുണ്ടാക്കൂല്ല. ങ്ങട്ട് വന്നാ പറയാ അമ്മായി ക്ക് പുട്ടും പുട്ട് അതിട്ടോ ചായക്ക് കടി ആയിക്കോട്ടെ ന്നാൽ പുട്ടും ചായ - ചായം കൊടുക്കും എന്തോഷ്ട കഞ്ഞി കുടിച്ചണ തിരി ഇങ്ങനെ മുക്കി കുടിച്ചു.
ആഹ് ചെലോൽക്ക് ല്ല ഇഷ്
ഞാൻ പുട്ടും പപ്പം പ്പോ പറ്റായി പുട്ടും പപ്- പ്പടൊക്കെ തിന്നും ഞാന് ഗ്യാസൊക്കെ വരും ന്നാലും മാണ്ടില്ല.
ഉം ഭയങ്കര നെയ്യൊള്ളു
ഉം വേറെന്തൊക്കെ
വേറെ എന്തൊക്കെ ഇങ്ങനെ പോണു അൽഹംദുലില്ലാഹ് കൊഴപ്പൊന്നുല്ല.
ഉം ഇന്ന് എന്തൊരു ക്ഷീണം. എന്തൊരു ക്ഷീണം
പ്രത്യേകിച്ച ഒന്നുല്ല ന്നലെ നട്ടപ്പാതിരാക്ക് ണ്ട് ഇന്നലെ ഉറങ്ങ ഉറക്ക് തീരെ ശരിയായില്ല ഇപ്പ കൊറച്ച് നേരം
സുനി സുനിന്റെ പാട എന്താന്നോ?
നിക്കിപ്പൊ കൊഴപ്പന്നില്ല സുബേഷ്ക നേരം വൈകുന്ന
ഏയ് ഞാനും ഇന്ന് എന്നും നാലുമണിക് നീക്കണ എന്നാല കെടുക്കാന്നേ
അങ്ങനല്ല ഇവിടെ അങ്ങനെയല്ല ഇടെ ഈ കക്കൂസ് ഇടെ നമ്മൾ വാകുന്ന ഇതാവുമല്ലോ ത് കൊടുത്തക്ക കക്കൂസ് കോരുന്ന ആൾക്കാരോട്
എങ്ങനെ
കക്കുസിൽ വെള്ളംന്ന് അറിയില്ല
ആഹ് ആഭാഗക്ക ഫുള്ള് അങ്ങൻത്തന്ന ഞങ്ങളെ കാൾജേരിന്ന് ഇണ്ടായിട്ട് ഇപ്പ വേറെസ് തി കുത്തീക്ക്ണ്
പതിനൊന്നരക്ക് വര്ന്. പതിനൊന്നൊരക്ക് വിളിക്ക്ണൊ ഞങ്ങളാണ്ട് വര്ന് തും പർഞ്ഞാണ്ട് രാത്രി രാ ഒന്നര ഒരു മണിയൊക്കെ ആയിക്ക്ണ് അയ്റ്റങ് വന്നപ്പോ. ഇന്നട്ട് വന്ന് നർറഞ്ഞിട്ടൊന്നുല്ലതില് മണ്ണ് നെർഞ്ഞ. ഇന്നട്ട അതിന്റെ പോയി
ഓല്ന്ന് സ്ലാവ് പൊന്തിച്ചിട്ത്തിട്ട് മണ്ണ് കോരുലേ
ആർക്കറിയാ മളെ സ്ലാവ് പൊന്തിച്ചിട്ട് അത് പൊയിക്ക. അത് ഇട്ടുപോയി ഓല് ഇന്നും വരാർഞ് പോയി. ആഹ് ഞാ ആര് വര് ഈ മ മഴ അതന്നെ ഞാൻ പർഞ്ഞത് ഈ മഴ പെയ്യ് മൻസമ്മാരട്ട് എടങ്ങേറാക്കിയിട്ട്.
കൊതുകും മണ ഒക്കെ വരും.
മനുഷ്യനട്ട് പ്രാന്തുട്പ്പിക്കും. ഓരോരെ പൊട്ടത്തരം ചെയ്ത്. ഈ വർഷക്കാലത്തൊക്കെ ഈ പണി ചെയ്യാൻ നിക്കോ
എല്ലും വള്ളം പൊന്തിക്ക്ണ? കക്കൂസില് പൊന്ത്ണ്ടാ? ഞങ്ങളെ കാവ്ഞ്ചേരില് അങ്ങനേണ്. അങ്ങനെയാണ് ഒര് ഒര് ഒരു കാക്കൂസ്ത്തട്ടാ ഡൈനിഹാൾത്തെ കക്കൂസ്ത്തത്. ആഹ് മണ്ണർ ഓഹ് എന്നിട്ട്പ്പ ഇപ്പ രണ്ടാങ്ങളാരും കൂടെ പാവ അയ്റ്റള് ദുബായിന്ന് വന്ന് ട്ട് രണ്ടാളും കൂടെ കോരിറ്റ് വല്ല്യോരു ടാങ്കി ഇണ്ടാക്കിക്ക്ണ്. അട്ത്ത് ഇന്റെ മറ്റ്
ചെറിയ്യ ടാങ്ക്
അതാണ് ഓളോടെ
ഏഹ്
അതാണ് ഇങ്ങളോടെ?
ഏയ് ഇബടെ പയേകാൽത്തതാണ്.
ആ ഞങ്ങളോട് ഇപ്പ എല്ലാരും പ്ലാസ്റ്റിക്കു ഞങ്ങളോട് പിന്നെല്ലാരും കൂടെ ചെല്ലുമ്പോ അത്യാവശ്യം ആൾക്കാരുണ്ടാവൂലേ? ഏത് ആ പ്ലാസ്സി ഇവിടെ ഞങ്ങള് അയൽവാസിലൊക്കെ തകരഅങ്ങനെ വലിയ ജെ സി ബിയോടും. വലിയ ഇത് പൂഴച്ചിട്ട് അധിക ആ പ്ലാസ്റ്റിക്ടെ ഇറക്കി വച്ചിക്കും. താങ്ക്യൂ. അതിന്റെ ഉണ്ട് ബാർപ്പിന്റെ ടാങ്കു ഉണ്ട്. റിംങ്ങു ഇറക്കിക്കുണു ടാങ്ക് ഇറക്കി വെച്ച്.
ഞങ്ങള് രണ്ടും കൂടി ഇര്ക്കും.
ആഹ. റിങ് എന്തിനാണ് വേ ഈ അടുക്കളയത്തെ വേസ്റ്റുതുനൊകാൻ തോന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച ചെയ്ത റബ എങ്ങനെയാ അയിലൊക്കെ കൊള്ള. എത്രപ്പൂരം വള്ളംണ്ടാവും ഒരു ബാത്റൂമിൽ ഒരാൾ പോയാ തന്നെ ഞങ്ങള് മുക്കിവെയ്
അ ഏറല്ല ഏറാവുമങ്ങനെ അഡറ്റ് ആവും
ഉം.
ഉ പിന്ന വെള്ളഒന്നും കച്ചറൊന്നുമില്ല ആർ
ഇന്തോടൊന്നഞ്ഞിട്ട് കെത്തി എത്തി നിൻ്റെ പ്പ എന്നിട്ട് ഇപ്പൊ ഒരു പാവം പൊട്ടിച്ച് കൊടുക്കും. അപ്പൊ വെള്ളം ഇങ്ങനെട ഒച്ചോ അപ്പ സ്മെല്ല ഒന്നും വരുലട്ടാ വരസക്കത്ത് നിറിഞ്ഞിട്ടേ ഇ പാഗളാര രണ്ടാളും വന്നിട്ട് പോയി ലയ കുഴിന്ന വന്ന വലിയതാ തിപോ എന്നിട്ട് പടുത്ത് സ്ലാവൊക്കെ ഇട്ട് ഓന് മൂടിട്ട് പോയി. ട്ട് ഒമേലത്തെ കപ്പു സുത്ത തുമ്പ പുതിയ ഉണ്ടാക്കിയ കപ്പു സുഖ മുത്തൊക്ക അയക്കാക്കിണ്, തേനി നത്താക്കാൻ പറ്റിട്ട് എന്തോന്ന് പറഞ് പ്പോൾഡൈകാത്തത് ഓന്ക്ക് കൊടുത്ത സ്ഥലതന്നെയാണ് ആ കൊയ് ഇ കൊയ് ഇ ഇനിയിപ്പോ അത് തൂർക്കണങ്കില് പിന്നെ ഇത്ടെനിങ്ങത്തെ കണക്ഷൻ വേറെത്തിട്ട് വാണം. അപ്പൊ പ്പറയും അയ്ക്കാരും പോണ്ട മക്കളേന്നറിം നിപ്പൊത് ഇരുന്ന കക്കൂസെയ്ന്നു പ്പൊത് ഇഞ്ഞി മറ്റേ ക്ലോസറ്റ് വെ വെച്ചിട്ടാണോ അപ്പൊ ഉയർത്തണാല നാലേ പുതിയതീക്ക്‌ താഴെക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ അത് ഉയർത്തി വെക്കണാലേ ആ ഔത്ത്ത്തത് ശരിയാക്കി ഇല്ല ബാക്കിയല്ലാ പണിയുടുത്ത് ഒരിതൊക്കെ പാവം മറ്റിയാള് വന്ന് ഒരൊയ് വുണ്ടായിട്ടില്ല
നല്ല ഉറക്കന്റെ ടൈമാ അഹ് കാരണം ആ ഒറക്കം ശരിയാവൂലല്ലോ പിന്നെ
ആ പിന്നെ ശരിയാ വൂല ഒർക്കൊക്കെ ന്റെ മാപ്പിളതേ പോലെ ഇന്നലെ ഒന്ന് ഒരു മണിക്ക് ഒന്നേരക്ക് പോയ്ക്ക്‌ണു ഞാൻ പറീം ന്ന പോകുമ്പൊ തന്നെ ഞാൻ പറഞ്ഞുക്കാണ് കേടക്കുമ്പോത്തന്നെ പ അത് ഓഡിറ്റോറിയത്ത്ക്കൊക്കെ എറച്ചി കൊണ്ടിട്ട് കൊടുക്കാനാ
ആ
ഓടിറ്റോറിയത്തിക്കും കാ കേറ്ററിങ്ങ്ക്കൊക്കെ ഈ പുലർച്ചള്ള പരിപാടിക്കു ഈ കുടിരിക്കൽ പരിപാടിക്ക്
ആ ശരിക്കെന്നെ ഒർക്കുണ്ടാവൂലല്ലേ പുതിയാപ്പൾക്ക്
അള്ളാ അങ്ങനെ ഒർക്കൊയ് ച്ചിട്ടല്ലേ ഇപ്പൊ അസുഖം വന്ന്ക്കണത് എല്ലാരും പറയാ ഒറക്കൊയ് ച്ചപ്പൊ ഡോക്ടർഞ്ഞ് ഞാൻ ചോദിച്ചി ഒർക്കൊയ്ച്ചിങ്ങനെ രാത്രികളിൾ പോക്ക്‌ണ്ട്ന്ന് അപ്പൊ പക്ഷെ പ്പൊ കൊറച്ചായിട്ട് ന്റെ വ ആ ന്നാളാ വണ്ടി തട്ടിയേന്റെസം പിന്നെ രാത്രി വല്ലാ പോക്കില്ല അപ്പൊ പറഞ്ഞല്ലത് ഉറക്കിന്റെ ഭാ ഇപ്പൊ നല്ലതാളാ ശരീരത്തിന്ന് ങ്ങ്ട് വന്നതന്നേണ് ഒറക്കൊന്നും തു കൂടൊരു ബന്ധുല്ല്യാന്ന് അയിന്റെസം ഞാൻ പിന്നെ വിടലില്ല്യേ പക്ഷെ അയിന് അവടെ റൂമൊക്കെണ്ടുന്നു ഈ അവടെ വെട്ടി കോയി ഒക്കെ വെട്ടി റെഡി ആയിന്ന് പറഞ്ഞാല് ഇവിടുന്ന് വണ്ടി പോവുള്ളൂ ന്നിട്ട് അതാണ്ട് കൊണ്ടെ ട്ടൊടുത്ത് വന്നെയ്ക്ക്‌ അവടെ കട്ടിലു കാക്കാക്ക്‌ച്ച്ട്ടന്നെ ഫീ ഒർക്കൊക്കെയ്ച്ചി ട്ട് അസുഖൊക്കെ വന്നെനെഷ കാക്കാക്കിച്ചിട്ട്ന്നെ പിന്നെ ഒരു റൂമും അയില് ഇവിടുന്ന് പൊതപ്പും വിരിപ്പും ഇതൊക്കെ കൊണ്ടോയിക്കണ് കെട ക്കണത് തിരുമ്പാൻ കൊണ്ടന്ന് തരും ഞാൻ തൽക്കാണി കൊണ്ടേക്കണ് പൊതപ്പ് കൊണ്ടേക്കണ് അവിടെ ഒരു സോഫ ഉണ്ട് അലതിൻ്റെ ഉള്ളില് വേ പിന്നെ ഒരു കട്ടിലൊക്കെ ഒണ്ട്. അയിന്റെ ഉള്ളിലാണ് നിസ്ക്കരിക്കലും അയിന്റെ ഉള്ളിന്നാണ് കുളിക്കലൊക്കെ മേത്ത് എന്തങ്കിലും ആവുകാണെങ്കി അയിന്റെ ഉള്ളീ കുളിക്കും അവിത്തന്നെ കെടന്ന് ഒറങ്ങും. ഞാൻ ചെലപ്പോ കുളിക്കും എന്നോട് അറേങ്ങോട് വിളി ക്കെല്ലട്ട ഞാൻ ഇവിടെ കെടന്ന് ഒറങ്ങുവാ റൂമില് കൊറേ കോട്ടേർസുകളുണ്ട്. അതിലൊക്കെ ബംഗാളികളാണ്. ഒരു കോട്ട് ഒരു റൂമ് എന്റെ മാപ്പിളക്കും കൊടുത്തിരുന്നു അവരിഞ്ഞോട്ട് വരണില്ലങ്കി ഞാനങ്ങട്ട് വരൂന്ന് പറഞ്ഞ്
പാപ്പൻ്റെ കൊട് എന്താണ് കോഴിക്കടേ നിന്നതാ
എല്ല എല്ല വേറെ ആള്ണ്ട്. നമ്മളറിയുന്ന ആൾക്കാരന്നെ അപ്പ അവര്ക്ക് കൊടുത്ത്. അവരൊരു റൂം എടുത്ത് കൊടുത്തതാണ്. ഇതിന് എടക്കെടക്ക് പോയി കെടക്കാനും നിസ്കരിക്കാനൊക്കെ സുബഹിക്കെ അപ്പൊ അവ്ട്ന് നിസ്കരിക്കും. വണ്ടിക്കെ ഇട്ട് വന്നിട്ട് കൊണ്ടിട്ട് വന്നാ ല് അത് കെടന്ന് ഒറങ്ങും കൊറച്ച് നേരം. പിന്നെ ഒരു പെട്ടി റെഡി ആയീന്ന് പറഞ്ഞ് വിളിക്കുമ്പൊ ആക്ക വിളിക്കൂല്ലെങ്കി അലാറം വെച്ച് കൊടുക്കും ആ ടൈമിന്. ഒരു പെട്ടി റെഡി ആയാല് ഓ എറ്റി കൊടുക്കാനൊക്കെ ആൾക്കാര് പണിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓഡർ പിടിച്ചെടുക്കണതും കണക്കും കാര്യങ്ങളും നോക്ക്ണതും പൈസൊക്കെ ഇതാക്കണതും അങ്ങനത്തെ കടെക്കെ ഇയാളടത്തു
ഉ
ഡ്രൈവറായി പോവുകയും ചെയ്യും
ബസ്
പിന്നെ എന്താ വച്ചാ ഞങ്ങള് ആദ്യം കോയിക്കട ഞങ്ങക്ക് സ്വന്തായിട്ടുണ്ടായിരുന്നു അപ്പൊത് നടത്തിയ ശീലണ്ട്. ആൾക്കേ കൈകാര്യം ചെയ്ത് ശീലണ്ട്. അങ്ങനെ ഓര് ഇവിടെ വന്ന് പിടിച്ചുണ്ടായത്. ഇന്റെ മാപ്പളണേ അ ഞങ്ങള കൂടെന്നാ മതി! തങ്ങൾക്ക് ഇതിന് വല്ലാതെ ഇത്. ഇതിന്റെ പിന്നാലെ അറിയും. പിന്നെ ആൾക്ക് നല്ല ഈ ഓഡിറ്റോറിയങ്ങളും അയിന്റെ ആൾക്കാരും. കാറ്ററിങ്ങിന്റെ ആൾക്കാരിന്റെ മാപ്പിളന്റെ കൈക്കെ നല്ലണ്ട്. ആ ഒരു പേരിലോൽക്ക് നല്ല! കച്ചവടം ഉണ്ടാവണ്ട് ഒരു വിധ ഓർഡർ ഒക്കെ ഇന്റെകാക്കേണ് ക് പിടിച്ചു കൊടുക്കുക. കല്യാണ ഓർഡറും, ഈ ബപ്പ നല്ല പരിചയആ ണ് അപ്പൊ എപ്പോ എവിട കല്യണം സ്വീകരിക്കണോ ഏത് ദിക്കക്കാണെങ്കിലും കാക്കന്റെ കൈക്കുള്ള അന്റെ മാപ്പിന്റെ അടുത്ത ഒരു അഞ്ചാറ് ടീംമാരുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ടീമ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഇപ്പ ഇവിടെ ഇതാക്കണ അത് ഫുള് ഇ അച്ചി പടെ കൊടുക്കും ആ ഓർഡർ ഇപടെ കൊടുക്കും പിന്നെ ഞങ്ങ എടുത്ത തന്നെ ഇണ്ട് ഒരു മൂന്നാല് കാറ്ററിങ് തുവക്കാടുണ്ടോന്ന് ഇവിടെ അടുത്തണ്ട് ഒന്ന് അങ്ങനെ മൂന്നാല അടുത്തണ്ട് അവരതൊക്കെ ഫുൾ ഡൈലുള്ള ഫുള്ളു ഈ കട ത തന്നെ ഇന്റെ ഫ്രിഡ്ജിക്ക് ഓല്ക്ക് ഒരു ഒഴിവുണ്ടാവൂല എല്ല കുടുകാത്താനും
കൊത്തണല്ലേ അവിന്ന് പറയ
ഏർ കുറച്ചൊക്കെ ദൂരുണ്ട് ആദ്യംന്നാണ് മയ്യേരിച്ചക്കലം ആ ആ ഉണ്ട്ണ്ട് ഉണ്ട് കുറച്ചൊക്കെ. ഉണ്ട് ആദ്യം ഉം ആദ്യം വയ്യേരി ചർക്കലേനി ഞങ്ങളെ കട. സ്വന്തമായിട്ടുള്ള കട.
ആഹ
അത് പിന്നെ ബിൽഡിങ് പൊളി ണ് മുതലാളി ആ സ്ഥലം ബിൽഡിങ്ങും കൂടാണ്ട് വിറ്റ് വിറ്റ് എടുത്തോരെന്ദ് പണി പൊളിച്ചവിടെ നെരത്തി ഓൽക്ക് ഇഞ് അവിടെ നല്ല എന്തോ ബന്തം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട്. ചെറിയൊരു ഒറ്റ നെല ഉള്ള ഒരു ചെറിയൊരു കടകളെനി ആഹ ന്നായിക്കോട്ടേ